ഹലോ
എന്താണ്ട് വിശേഷം
എന്താ മ മഴ മഴക്കാലം അല്ലേ മഴയോട് മഴ
അതെ ഭയങ്കര മഴ സുഖവല്ലെ ഒറ
ആഹ് എന്താ മക്കളുണ്ടാവുമ്പ ഇവിടെ ഒറങ്ങലേന്നു ഒന്ന് എണിച്ചാ ഒന്ന് രണ്ടെണ്ണം പന്ത്രണ്ട് മണിക്ക് ഒറങ്ങി. രണ്ടാളും രണ്ടു മണിക്ക് ഒരുമിച്ച് എണ്ച്ചു. പിന്നെ എവി ഇവിടെ ഉറങ്ങാണ് അങ്ങനൊക്കെ എന്താ വയ്യ ഇന്നിപ്പോ സ്കൂളൾ ഇല്ലല്ലോ ഏ ആഹ് ഇനിയിപ്പോ നാളെ അതെ നാളെ പിന്നെ അച്ഛന ഉണ്ടാകുമ്പോ പിന്നെ കൊഴപ്പമില്ല ഒരാളെ അച്ഛൻ നോക്കീ ഒരാള നോക്കിയാ പോരെ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞോ
ആഹ കഴിഞ്ഞഞ് എന്താ വഴക്കാന്നാ രണ്ടു പേരും
ഏഹ് ഒന്ന് ചെറിയ കുട്ടിയാണേ ആറു മാസം കഴിഞ്ഞിട്ടെ ഒള്ളൂ ആഹ് ഒരാൾ പിന്നെ അഞ്ച് അഞ്ച് ഒ ആയി രണ്ടാളും ഇവിടെ ട കളിക്ക് ഉണ്ട് ഏ
ആഹ് അന്നേരം കുഞ്ഞാ അന്നേരം വാട പോക്ക
ആഹ ചെറിയ കുട്ടിയാകുമ്പോ ശരി നല്ല പാടന്നെ നോക്കാന് ഉം അങ്ങനെ ഉ തിരുമ്പി തിരുമ്പി ഉണങ്ങണല്ല ആകെ പിരാന്ത് വരുന്നുണ്ട് എന്താപ്പോ ചെയ്യ ഞാനട്ട് ന്നലൊക്കെ ആഹ ഞാൻ എന്ത് ഇന്നലൊക്കെ പിന്നെ സ്നകി ഇട്ട് കൊടുത്തു ഞാൻ അങ്ങനെ സ്നകിട്ട് കൊടുക്കാറില്ല കാരണം പറഞ്ഞാത് കളയാനുള്ള ഇതും കൂടി വേണ്ടേ സ്ഥലം
ആഹ അത് അത് കുടിച്ചിടാനും പറ്റത്തില്ല തീ കത്തിക്കാനും ഒക്കത്തില്ല
ആഹ് അപ്പൊ ഞാൻ എന്താ ചെയ്യറിയാ ആ ജെല് എടുക്കുക ചെയ്ത് അതില് ഉപ്പൊ ഇട്ട് നമ്മള് യു ടൂബിൽ നോക്കിട്ട് കണ്ടിട്ടേ ഉ ഒക്കെ ഇട്ടിട്ട് കുറേ നേരം ഇ രിക്കുമ്പോ അത് വള്ളം പോലെ ആകും എന്നിട്ട് തൊടിക്ക ഒഴിക്കുക ചെയ്യ അത് മഴക്കാലല്ലേ അപ്പൊ കൊഴപ്പില്ലല്ലോ എന്നിട്ട് ബാക്കി കത്തിക്കും ആഹ് കാറ്റ് നാനയാതെ ഇതാക്കിട്ട് കാത്തോള കൊറച്ച മെനക്കിടണം എന്ന് മാത്രേ ഉള്ളൂ ഏ എല്ലാവരും ഇപ്പ എന്ത്
ഒത്തിരി അനുഭവിച്ച അതും കൊണ്ട് ഞാന ഈ മഴക്കെ വന്നപ്പം ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അങ്ങനെ ഇത് കത്തത്തും ഇല്ല ഞാൻ പിന്നെ കുഴിച്ചിടുവായിരുന്നു കുഴിയെടുത്ത് വലിയ കുഴിയെടുത്ത് കുഴിയെടുത്ത് കുഴിച്ചിട്ടിട്ട്
അതെ അപ്പം എന്താ അങ്ങനെ കുഴി വെച്ചിട്ട് മൂടുക
ആഹ് മണ്ണിട്ട് മൂടവാ മൂടി കഴിഞ്ഞിട്ട് നമ്മള് പോയി ഇനി പരക്കാത്ത വരുമ്പോഴത്ത തന്നെ അതുകൊണ്ട് എലി പിറ്റേ ദിവസം നമ്മുടെ അവിടെ ഇവിടെയും കൊണ്ട് ഇടും ആ
ഇത് അതാണ് ഒന്നാമത് അ
അത് അല്ല എങ്ങും കൊണ്ട് കളയാനും ഒക്കത്തില്ലല്ലോ കുറ്റം അല്ലേ നമ്മുടെ ഈ പിള്ളേരുടെ പാമ്പറ
ആ അത് കളയാനും പറ്റുല അതാണ് ഒന്നാമത് പക്ഷെ ഫോണിലൊക്കെ കണ്ടുട്ടോ മറ്റേ അതിനായിട്ടുള്ളൊരു മിഷ്യനൊക്കെ സംഭവം പക്ഷെ അതിതൊക്കെ നല്ല വലയുണ്ട് അതിനങ്ങാട്ടി നല്ലത് വാങ്ങാണ്ട മിണ്ടാണ്ടരിക്ക ഇന്ന മിണ്ടാണ്ടിരിക്ക നല്ലത് ഞാനപ്പ എന്താ ചെയ്യ ഏ തുണിയവുമ്പോ പിന്നെ കൊഴപ്പില്ലല്ലോ
മനുഷ്യരെല്ലാം അതെ കണ്ട ഉണ്ടെങ്കി കണ്ടത്തി കൊണ്ട് കളണം
ആഹ്
കണ്ട കണ്ടത്തിന്റെ എറിബിലൊക്കെ ഓരോത്തർ കൊണ്ട് കളയു മല്ലോ ഇങ്ങനെ പിള്ളേരുടെ പാമറൊക്കെ കൊണ്ട് കളയുമല്ലോ
ആഹ് ആഹ് ഞങ്ങളുടെ ആ ഭാഗത്ത്ഒക്കെ പിന്നെ ഈ കനാലിൽ കൂടെയൊക്കെ കൊണ്ടുപോയിട്ടി ഇടൂട്ടോ കുട്ടണ്ടാക്കി ഏ പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആ അങ്ങന ചെയ്യാൻ പാടില്ല ചില ആൾക്കാര് വയില കുളിക്ക ഏ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഇഷ്ടം പോലെ ഇണ്ടല്ലോ ഉ് അനൊക്കെ ആയി
കുളിക്കുന്നവരുണ്ട് നനക്കുന്നവരുണ്ട് ഏ അ തൊക്കെ ചെയ്യുന്ന തെറ്റാ
മ് പിന്നെ ഇന്നിട്ട് എന്തൊക്കാ വെറുതെയിരിക്കാ?
വെറുതെ ഇരിക്കാ ഒന്ന് ആഹ് ഊണെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കയാ എന്നാ എന്നാ ഇച്ചിരി നേരം ഒന്ന് നടു ചായ്ക്കാന്ന് വച്ചപ്പോ മക്കള് ഇവിടെ ഒണ്ട്
ആഹ് അത് നടക്കില്ല പിന്നപ്പ മൂന്നു നാ നാല് മൂന്ന് മണി ആയി കഴിഞ്ഞാ പിന്നെ ചായപരിപാടി ഏഹേ മ് അങ്ങനെക്കായിട്ട് ഞാനും അതന്നപ്പോ എന്താ കഴിക്കാനൊക്കെ നാല് മണിക്ക്ണ്ടാക്കണം വിചാരിച്ചതാ പക്ഷെ രണ്ടാണുമ്പടെത്തില്ല ആഹ് ഇപ്പൊ പിന്നെ മിണ്ടാണ്ട് ഇരിക്ക്യാ രാവിലത്തെ ദോശയുണ്ട് ആഹാ മാവ്ണ്ട് അപ്പൊ അതുങ്ങൊണ്ട് ചുടുക്കനാണ്ട് ദോശിം ഇണ്ടാക്കിയാണ്ട് കൊടുക്കാ സാമ്പാറുണ്ട്
ആഹ് അതെ അതെ ഞാനിപ്പോ പിള്ളാരോട് പറഞ്ഞ അങ്ങനെ തന്നെ എടുക്കാൻ ഇവിടെയും പറഞ്ഞതേ ഉള്ളൂ
ആഹ് ചൂടോടെ തിന്ന കൊഴപ്പ്ല്ലല്ലോ അങ്ങനാ കരയുന്നത് ഇപ്പ എവിടെക്ക ആഹ് അവരിക്കൊക്കെ വേറെ വേറെ വെ ഉംഹ് വേറെ വേറെ സാധനങ്ങള് വേണോ? ആഹാ അത് ശെരിയെന്നെ എന്താ ഇപ്പത് ഡെയ്ലിപ്പത് വാങ്ങല് നടക്കൊ ന്നല്ല വെലയല്ലേ? പിന്നെ അത് തിന്നണതും നല്ലതല്ലല്ലോ ഉം പിന്നെതാ മെനക്കെട്ട് നമ്മള് എ ഓ തോനെ ഇണ്ടാക്കണം ഏഹേ അങ്ങനെക്കെ ഇവടെയിവന് ഇവന് മീശോന്ന് വെച്ചാ സാധന ഇവനൊഡറെയ്തിട്ട്ണ്ട് അപ്പൊ ഇന്നാണ് ഓഡറെയ്തിരിക്ണത് മ് ഇന്നന്നെ കിട്ടൂ അത് പത്തൂസെങ്കിലും പിടിക്കില്ലേ? അപ്പൊ എന്താ മീശോക്കാരൻ വിളിക്കാത്തേ ചോയ്ക്കാണ് എന്റെട്ത്തെ ഏഹേ അങ്ങനെ എങ്ങെനായാലും പത്തുസാണ് പതിനേഴാതിയൊക്ക കാണി ചോയ്കിണത്. ഇന്നിപ്പ നാലാന്തിയല്ലേ ആയിട്ടൊള്ളൂ ചെലപ്പ പയിനഞ്ച് പതിനാറാന്തിയെക്ക ആവുമ്പളേ സാധനം കിട്ടൂള്ളു
ആഹ് ആ ദിവസത്തെന്നെ വരത്തൊള്ളൂ നമ്മള എതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അവരാ ദിവസം ആകാതെ കൊണ്ട് തരത്തില്ല
ചെലപ്പോ അത് കഴിയും ചെലപ്പോ അതിന്റെ തലേ ദുവസം ചെലപ്പോ ആ ദുവസം എത്തുല്ലേ ഇമ്പടെയിപ്പൊ ഓഡറെയ്ത്പ്പെത്തന്നെ കിട്ടണം പറഞ്ഞ എന്താ ഞാൻ ചെയ്യാ? മീശോക്കാരനെ വിളി മീശോ കാരന് വിളീന്ന്
പിള്ളേർകൊക്കെ പരവേഷവാ എന്തൊരു സാധനം ഓഡർ ചെയ്ത് അത് കിട്ട അതെ കിട്ടുന്ന്ടം വരെ പിള്ളേർക്ക് തീകൃതിയ്യാ അത് കാണാ പൊട്ടിക്കുന്നെടം വരെ കുഞ്ഞു പിള്ള കുഞ്ഞു പിള്ളേർടെ കാര്യം പിന്നെ പോട്ടെന്ന് പറയാം
ഉം അതിപ്പോ അവിടെ ഇങ്ങനെ രാവിലെ ഇരിക്കുമ്പോ വഴീ കൂടെ വെച്ച് കുട്ടിയൊരു സാനം കളിപ്പാട്ടം കൊണ്ട് പൊയ്യ അപ്പ പറഞ്ഞ ക്കിവാണോ പറഞ്ഞൊരു കരച്ചി പോലൊരു സംഭവം എന്നാ അതില്ലാതെ ഞാൻ വേറെ ഓഡ ചെയ്ത് ഏതാ മറ്റത് നൂറ്റമ്പത് രൂപേന്റെ ഒരു സാധനം ഓർഡർ ചെയ്തു അത് മതി പറഞ്ഞി ഞാനൊക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറിന്റെ ഉള്ളിലൊളോക്കെ ഓർഡർ ചെയ്യുള്ളൂ അല്ല വെലയുള്ളതൊന്നും ഓഡർ ചെയ്യില്ല അപ്പഅത് ഓർഡർ ചെയ്തപ്പോ ആൾ ത്തത് വേണോ പറഞ്ഞിട്ടൊള്ള നെലവിളിയാണ് ഉം അങ്ങനെക്കെ ആയിട്ട് ഇനിയിപ്പ നാ തിങ്കളാഴ്ച ഇഞ്ഞിപ്പ ഇവടെ ഒരമ്പലുണ്ട് അമ്പൽത്തെ ചെറിയ കുട്ടിക്ക് ആഹ് ചോറാദ്യം കൊടുത്തു വേറെക്കാവില് അപ്പൊ നമ്മളിങ്ങനെ ഓരോ വഴിപാടൊക്കെ ഇടുവല്ലോ അപ്പൊ പോകുമ്പോ എന്തായാലും അവടെ ഇന്ന് വാങ്ങാലോ വെച്ചിട്ടാണ് അപ്പൊ ഇബനെ കൊണ്ട് പോണില്ല ഇബനെ കൊണ്ടുപോയാല് ശരിയാവില്ല ഇവന് ത്തിരി വികൃതിയാണ് വേണം പറയും അപ്പപ്പൊ രണ്ടാക്കും കൂടെ പൂവാല്ലൊ പറഞ്ഞിട്ടേ മ് അങ്ങനെക്കായിട്ട് മ് ഇപ്പണ്ടവ്ടെ മഴ അവിടെ?
വലിയ മഴ ഇപ്പ ഒന്ന് തോർന്നിട്ടുണ്ട്.
അതെ ഇവിടെന്താ അപ്പ ആറ് മണിയായ ലുക്കാ അമ്മാതിരി മഴ
ഇവിടെ ഇത്ര നേരം ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ ഒരു വെയിലായിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ
ആഹ് ഇവടെ ചെറിയരു വെയില് വന്നു ആഹ് തൂണിയിട്ട അപ്പ വരും മഴ.
ആഹ് അതെ അതിന്റെ കൂടെ കാവല് നിൽക്കണം എന്നാലേ പറ്റത്തുള്ളൂ.
ആഹ് അത് ശരിയാണ് അതാകുമ്പോ എന്താ പറയാ നമ്മള് ഉള്ളിൽ നിന്നോ പറഞ്ഞത് മഴ പെയ്യോ ഇല്ലിയോ ഇല്ലിയോ ഞാന് തിരുമ്പിയ ഇടും വാണേ വാങ്ങിക്കോട്ടെ എനിക്ക് ഒരു കൊഴ ഇല്ല രാത്രിയി ഞാൻ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇടും. അപ്പൊ ഫാനിന്റെ കുട്ടീന്റെ ചെറിയ കുട്ടീന്റെ ഒക്കെ ഉണങ്ങി കിട്ടുവൊക്കെ ചെയ്യാം, അപ്പ പിന്നെ കുഴപ്പം ഇല്ല
ആ കുഞ്ഞുങ്ങള് കിടക്കുന്ന അടത്ത് കൊണ്ടിട്ട കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പിന്നെ തണുപ്പടിച്ച് വരുമ്പോ പനിയാ. ത്തില്ലേ അതോ ഒരു ഇതല്ലേ ഉമ് ഇപ്പോഴത്തെ പനിയൊക്കെ വന്നാ മാറത്തില്ലന്നെ
ആഹ് തൊട്ടി കടത്തിയാലും ഞാനൊരു തുണിയും കൊണ്ട് തൊട്ടി ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കടത്തുക. ഏഹ് അങ്ങനൊക്കെ ആയിട്ട് എന്താ ചെയ്യ
ആഹ് ഇപ്പൊ ശിഖല ഉണ്ടല്ലോ അതല്ലേ പനിയ ഇപ്പൊ എല്ലായിടത്തും ശിഖല്ലാ പനിയല്ലേ.
ഉം, അതെ ഓരോരോ പനികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതക്കെ ചെയ്യാം
ആഹ് ഭയങ്കര എല്ലാം ഇപ്പ ഭയങ്കര അസുഖങ്ങളൊക്കെ
ഓണത്തിന് വിരുന്ന് പോവുന്നുണ്ട്
ഇടയ്ക്ക് മുറിഞ്ഞ് മുറിഞ്ഞു പോകുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ
ആഹ് അത് ഈ മഴൻ്റെ പ്രശ്നം കൊണ്ട് റേഞ്ച്ന്റെ
ആഹ് ആഹ് അതായിട്ടു ആഹ് ഇടയ്ക്ക് ക്ലിയർ ആകുന്നുണ്ട് ഇടയ്ക്ക് കട്ടായി മുറിഞ്ഞു പോകുന്നുണ്ട്.
അത് ഈ മഴന്റെ ഇത് മുക്കപ്പാട ആട്ടായിരിക്കും ചെലപ്പം.
ആഹ് തണുപ്പ് കൊണ്ടായിരിക്കും. മഴയാവുമ്പോം കിട്ടത്തുവില്ല വിളിച്ചാലും.
പിന്നെ നമ്മൾ വീഡിയോസ്ക്കെ ഇന്ന് കാണാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി പോന്ന കാണാം
അതെ നെറ്റില്ല നെറ്റില്ലാത്ത കറങ്ങി ഇറങ്ങി ഇങ്ങനെ അല്ലെ നമ്മള് വെളിയില് പോയിരിക്കണം
ആഹ് അത് ശരിയാണ് എന്തൊ
എവിടെ പോയിരുന്നെ ഇന്ന് കറി വെച്ചത് മത്തങ്ങ കറി വെച്ചതുണ്ട് കൂമ്പ് ഉണ്ട് മീൻകറി ഉണ്ട് അവടെ എന്താ
ആഹ് ഇവിടെ സാമ്പാറ് വെച്ചു ചിക്കൻ വാങ്ങിട്ടുണ്ട്, ഇനി ഇപ്പൊ വൈകുന്നേരത്തെേ വെക്കോള്ളൂ. ഏഹ് എനിക്ക് പിന്നെ ഒന്നിനും സമയവില്ല വെക്കാന നേരില്ല ഇതാണ്ട ഒന്ന അങ്ങനെയാണെ ഇങ്ങനെ ആപ്പ പിന്നെ നടക്കില്ലേ രാവിലെ പിന്നെ കെട്ടിയവൻ സാമ്പാറൊക്കെ വെച്ചു എന്താ ദോശ ഉണ്ടാക്കി അങ്ങനെ അയിന് ചെറിയ കുട്ടി ലേശം ദോശ ട്ടൊക്കെ കൊടുത്തു ഒക്കെ ചെയ്തു പിന്നെ രാവിലെ കഴിക്കാൻ കൊടുക്കുണ്ട് കൊറെ അപ്പൊ ആൾക്കത് കഴി കൊടുക്കുന്ന തിരക്കുവോ ഒക്കെ പാട് എങ്ങനെ എങ്ങനെ എങ്ങനെ ആകും രാവിലെ പിന്നെ വേഗ കാര്യം നോക്കി അവനും സ്കൂൾ പോയി കഴിഞ്ഞൽ പിന്നെ പ്രശ്നം ഇല്ലല്ലോ പറഞ്ഞിട്ട്. ഇവൾ രാവിലെ കൊറെ നേരം അങ്ങനെ ഉറങ്ങും പ്രശ്നല്ല.
ആഹ് കുളിപ്പിച്ചു കിടത്തിയാ പിന്നെ സുഖമായിട്ട് ഉറങ്ങിക്കോളും പിന്നെ അവരൊന്നിച്ച്
ആഹ് ആഹ് ആ ഇന്നലെ ഞാൻ ഇതുപലെ സനഗിയൊക്കെ ഇട്ട് കൊടുത്ത് ചൂടുള്ള ഡ്രസ്സോ പാന്റും ഇട്ട് കൊടുത്തപ്പോ ആള് സൂഖായി ഉറങ്ങി ചെറിയ കുട്ടി ഏ ആഹ് ആൾക്ക് മനസ്സില്ല തണ്പ്പ് ആഹ് ആപ്പാണ് തായങ്ങട് കടന്നൊറങ്ങി. പ്രശ്നൊന്നുല്ല ആളിം കൊണ്ട് ഉം അങ്ങനൊക്കായിട്ട്
കളിക്കാൻ വീട്ടിലാളൊണ്ട്. അങ്ങനെ ഞാനിരുന്ന ക ഒറങ്ങണ്ടാന്നോർത്തായിരിക്കും.
മീയില്ലല്ല്യേ ഉം രണ്ടാളിമ്പാടെ ഒപ്പാണ്ട് ഒറപ്പ് ഒറങ്ങി ഒപ്പം നീ ഇന്തിലാണ് ഇപ്പ ഇണ്ടായത്, നാന്ന് ഒറങ്ങിന് ശേഷണ് ചെറിയ കുട്ടി ഒറങ്ങീത്. അപ്പൊവനക്ക് അവൾക്കറിയില്ലേ ഏ ഏട്ടനണ്ട് കളിക്യന്ന്‌ അങ്ങനെ ന്ന ശെരിന്ന വിളിക്ക ആഹ് ശെരിട്ടന്ന ആഹ്